ആ ഹലോ
ആ
ആ എന്തൊക്കെയാർത്താനം
നല്ലത് എന്തൊക്കെയാ വിശേഷം ആ
പിന്നെ എപ്പ്ളാ സ്കൂൾട്ടന്നു
ഞാൻ ഇന്ന് ഉച്ചക്ക് പോന്നിക്കേനു
ഏ
ഉം
മ്മടെത്തൂ
ഇവിടണ്ട്
ആ പിന്നെ എന്നിട്ട് എങ്ങനെുണ്ട് കോളേജൊക്കെ
അങ്ങനൊക്കെ പോണു കൊഴപ്പല്ല
ആ
ഉം
പരീക്ഷക്കവാനായോ
ആ
ഉം കൊറെ പഠിച്ചാണ്ടാവൂലേ ഇപ്പൊ
ഉം
ആ
ചായ്ട്ച്ചോ ഏ ല്ല പോയിട്ടില്ല അടുത്ത ആഴ്ച പോണം
ആ
ഏ എല്ല അപ്പൊ ക്ലാസ് ന്നങ്ങളെ.
ആഹ് ങ്ങക്ക് ക്ലാസ് ഉണ്ടായിട്ട്ണ്ടാവുന്നേക്കാരല്ലേ?
ആ.
ആ അഞ്ചമ്മരൊക്കെ.
ഇവിടെ ണ്ടൊക്കെ.
ആ. പിന്നെ
പിന്നെന്താ കൊഴപ്പന്നില്ല.
ആ ചായയുടെക്കെ കഴിഞ്ഞു.
ആ.
കുട്ടികളൊക്കെ സ്കൂളും മദർസൊക്കെ വിട്ട് വന്നക്കാണ്ട ചായൊടൊക്ക കഴിഞ്ഞാണ്ട് ങ്ങനെ ക്കാണ്. ഇപ്പൊ വാങ്കോടുക്കാനയിത്തൊടങ്ങിലെ അപ്പന്നൊള്ച്ചോക്കട്ടെ രുതി അങ്ങനെ വിളിച്ചതാ. ഞാൻന്നാളെ ന്നാടൊരു കാര്യം പറഞ്ഞിലേ ന്തായി? അന്റെ ക്ലാസ്സിൽണ്ടോ കുട്ടികള് കല്യാണത്തിന് പറ്റ്ണേ?
ഏ എല്ലാം ഒക്കെ അധികം കണ്ട ചോലും പിന്നെ ആരിപ്പോ കല്യാണം വേണ്ടറിയാന്. ഉം.
ഞാൻ കൊറായി അങ്ങനെ തരിന്നത് കിട്ടണ്ടേ ഇപ്പൊക്കെ ഒരു ഇത് കഴിയുമ്പോ ഒരു പ്രായാവുമ്പോത്തേന് പെൺകട്ടികൾക്ക് പ്രായം കൂടിയർ ഞ്ക്കണ്ട് ങ്ങനെ ഇ പ്പ രണ്ട് മൂന്നു വയസിന്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ഒരേ പ്രായത്തിലൊക്കെല്ലേ ഒക്കെ കെട്ടണത്.
മ്
അപ്പൊ പിന്നെ ന്നാ ഇപ്പൊതന്നെ നോക്കിച്ചാൽ എരുതിറ്റ ഞാൻ ചോയ് ച്ചത് പോവന ഇപ്പോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സവണല്ലോള്ള അപ്പൊപ്പ നോക്കി തുടങ്ങിയല് വേഗംണ്ടല്ലോ ര്തി
ആ.
അന്റെ ക്ലാസ്സില അല്ലങ്കിൽ ബസ്ലോടെലൊക്കെ വെച്ച് കാണെങ്കിക്കെ ഒന്ന് അന്വേഷിച്ചോക്കണ്ട് കല്യാണം ഉണ്ടാക്കണ കുട്ടികളു
പിന്നെ
പിന്നെന്താ കൊഴപ്പന്നുല്ല
സെമിനാറും പ്രൊജക്ടക്കെണ്ടപ്പൊ?
ആ.
പിന്നെ ആ പിന്നെ ചെറിയങ്ങളണ്ടായില്ലേ അയ്ൻ ഇപ്പെത്രായി?
ഓന് ഇന്നാ
സ്കൂളിലാക്യോ?
കൊള്ളാക്കി രണ്ടുസം പോയി പിന്നേ പോയിട്ടില്ല.
ആ
മ് ഇങ്ങൾ അതിലി കൂടുതൽ പറഞ്ഞിലെ മ്
അ അംഗൻവാടിക്കൊന്നും പറഞ്ഞച്ചിട്ടുണ്ടാവൂലേക്കാരല്ലേ?
ഏ ഇല്ല ആ അങ്കലടിക്ക് പറഞ്ഞചിട്ട് ഓൻ പോയിനില്ല.
ഇപ്പൊ ഇനി അംഗൻവാടി ക്കെ പോണ കുട്ടിക്കങ്ങനെ സ്കൂൾക്കോനൊന്നും മടിണ്ടാവുലെ ഇപ്പസ്കൂളിൽതോ ഒട്ടുമിക്ക കുട്ടികള അങ്ങവാടി പോണ കുട്ടിയളാ.
ആഹ
എഴുതാനും വായിച്ചാനും അയിനുംഅറിയായിറ്റങ്ങക്ക്.
മ്.
പണ്ട കാരണം അങ്ങൻവാടിക്ക് വെറോര്പ്പമാവിനും കടലൊക്കൊക്കൊരുന്നു പോയിണത് കുട്ടള് അങ്ങനെ. തോനെ പഠിച്ചൊന്നും പഠിപ്പിച്ചൊന്നുംണ്ടായില്ലാ വെറും കാ പാട്ടും കളിയൊക്കെ കെനു ഇപ്പൊ പിന്നെ അംഗൻവാടിലുണ്ട് തോന്നണു കുട്ടികളെ പഠിപ്പിച്ചാനുള്ളതൊക്കെ. പിന്നെ എ ബി സി ഡിയും. മലയാള അക്ഷരങ്ങളൊക്കെ ഒരുവിധൊക്കെ കുട്ടികക്കെറിം സ്ലൈറ്റും പെൻസിലും പുട്ചെയ്താനൊക്കറ്റങ്ങളെ പഠിപ്പിച്ണ് ണ്ട്.
മ് ആ
പോയിങ്ങാട് ചെലായികിട്ടണം ഇവടിം ഇപ്പോ അങ്ങനെ തന്നെയാണ് ന്റെ മക്കളൊന്നും അങ്ങനെ വടിയിലാക്കിയിട്ടില്ല വാല്തിന പിന്ന മൂന്ന് നാല് വയസായപ്പോ പിന്നെ അങ്ങെന സ്കൂൾകൊന്നും പർനയച്ച ച്ചു രണ്ടാമത്തെപ്പതാ മൂന്ന് വയസ്സായൊണ്ട് ഇതിനെ വൃകൃതിയും കാട്ടി നടക്കുന്നുണ്ട് ഇടെ അടുത്തുതെവര അങ്ങനവാടില്ലാത്തതോണ്ടേ ഞാനും പറഞ്ഞയച്ചിട്ടില്ല
അപ്പൊ ഓനെ സ്കൂളിൽ അകണില്ലേ
ഓ ഇനിയിപ്പൊ അടുത്തല്ല ആക്കണം ആയിോല്ലേ അപ്പൊ മൂന്ന് വയസ്സ് അടുത്ത മാസത്തെക്ക് തകയോള്ളൂ ഇനി അപ്പൊ പിന്നെ അവനെ ആക്കിട്ടില്ല അടുത്ത കൊല്ലം ഇനി ആകക്കണം കരുതീക്ക്ണു
ആഹ്
പിന്നെ എന്നിട്ട്
പിന്നെന്താ കോയപ്പന്നുല്ല
ആഹ് ഇവിടെ ഇവിടെ ആരക്കെള്ളെ ഇങ്ങളെ പെരീല്
ആ ഇവിടെ എല്ലാരുണ്ട് ഇമ്മീം ഇപ്പി ആഅനിയന്മാരൊക്കെ ഉണ്ട്
ആഹ മ്മന്റെകുടീല് ആരൊക്കെയ ഉള്ളെ
അവിടെ മമ്മി ഇപ്പപ്പി പിന്നെ ഇമ്മാന്റെ രണ്ട് അൻഞ്ചതിയാളും ഒലെ രണ്ട് നാല് കുട്ടിയാളും
ആഹ അപ്പൊ ഇങ്ങള് ഇജ്ജ്ഒറ്റക്ക് അവിടെ പോയിനിക്കലൊന്നും ല്ലെ അപ്പൊ
ഏ അല്ല
ഏ ലീവൊക്കെ ഉണ്ടാവുമ്പോ ഒറ്റക്കാണ്ട് പോയികൂടെ
ഉം പോണം
അന്റെ തായെള്ളോന് എത്രലാ
ഓന് അഞ്ചില്
ആ എവിടെന്നപ്പം ഇങ്ങളെ മ്മാന്റെ കുടി
പയ്യനാട് മഞ്ചേരി ആബാത്‌
ആഹ ആഹ് ആ കേട്ടക്കണതനൊക്കെ
ഏ
തെന്നെടി കുട്ടി പാറ പറയുന്ന സ്ഥലം
ആഹ
ആഹ അവിടന്നാണ് എന്റെ നാത്തൂന് നാത്തൂന്റെ പെര അവിടെയാണ്
ആഹ
ആങ്ങള പെണ്ണേട്ടികൊടുന്നക്കണ് വല്ല്യ ആങ്ങള പെണ്ണേട്ടികൊടുന്നക്ക്ണ്ന്നെ ഓളോട് ഇതെമാരി ഞാൻ ചോയിച്ചു ഓളെ കയ്യിൽ കുട്ടികള ഉണ്ടെങ്കി പറഞ്ഞരാൻ ഓള ആങ്ങൾകും ഇതെമരിതന്നേണ് കിട്ടീട്ടില്ല
ഏ
കഴിഞ്ഞപ്പൊ പെൺകുട്ടികള് ഓരോ നാട്ടിലാണ് പണി വല്ല്യ പിന്നെ എന്താറിയോ മുന്തിയ പണിയൊന്നും അല്ലേനും ഒന്നും പഠിച്ചിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞുട്ട അങ്ങനെ പണിക്കിറങ്ങിയതാണ് ഇപ്പത്തെ കുട്ടിയക്ക് ഡിഗ്രിെങ്കിലും വേണ ആണുങ്ങക്ക്
ഹമ്
ആ ഇപ്പപ്പം എവ എവിടേലൊക്കെ ഏകിയോട്ത്തുന്ന് കിട്ടട്ടെ ഞാപ്പം അന്ന്പ്പം അന്നെ അങ്ങനെ ബസ്സിന്ന് അങ്ങനെ പരിജയപെട്ടപ്പോ പിന്നെ ഏതായാലും അന്റെ ന നമ്പർ ഉണ്ടാവുകൊണ്ട് അങ്ങനെ വിളിച്ചു ചോയിച്ചോക്കട്ടെ കരുതിയിട്ടേ കോളേജി പഠിചിന കുട്ടികളക്കെ വാങ്ങിയങ്ക തന്നെ ഉള്ളു ഇപ്പത്തെ കുട്ടിയാളൊക്കെ കിട്ട പിന്നെ അന്റെ തൊണക്കാർത്യാളൊക്കെ വരലു ണ്ടോ ഉം ഒക്കെ ഇപ്പൊളും ഇങ്ങളെ മൂന്നാളും ഒരു സ്കൂളിൽ തന്നെ ശ് ഒരു കോളേജിൽ തന്നെ ഇപ്പൊളും സ്കൂൾ തന്നെ വരുള്ളു
ഹ്
ഏ ഒക്കെ മൂന്നാളും ഒരു ക്ലാസ്സ് തന്നെ
അല്ല ക്ലാസ്സ് മാറ്റണ്ട്
ആഹ് വിഷയം വേറെ വേറെ ക്കാരെട്ത്ത്ക്ക്ണ് ല്ലേ ങ്ങള് വി വിഷയം വേറെ വേറെയ്ക്കാരട്തക്കണേ ലെ റിയ. ഇജ്ജ് ഇംഗ്ലീഷ് അല്ലേ മറ്റോല് വേറെ തെലോയ്ക്കാരലെ ബി എടുത്ത്ക്കണത് ഇജ്ജ് ബി എ ഇംഗ്ലീഷല്ലേ എടുത്ത്ക്കണത്
ആഹ്
അനെ മറ്റോല് വേറെക്കാര്ട്ത് ക്കണലെന്ന് പറയാ അതേക്കാര ക്ലാസ് മാറ്റേ പിന്നെ
പിന്നല്ല
വേറെന്താ കൊഴപ്പൊന്നും ഇല്ലവിടി അങ്ങനെ പോണ് പിന്നെ അന്ത തൊണ തൊണക്കാര്ത്യേ ള് ഓലെ ആര്തെങ്കിലും ഒക്കെ ഇണ്ടാക്കുവോ